ആ പറൂണ്ട് വിശേഷം
ആ ഇ ചായൊക്കെ കുടിച്ചോ?
ചായ ആ ഞാനിപ്പോ ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളു.
കടി ഞാൻ ചായ കുടിക്കാറില്ല അങ്ങനെ
ആ ണോ കടി ഇവിടെ ഞാനാണെ ബ്രെഡല്ലേ ബ്രെഡ് അത് മറ്റേ ഇഡലി തട്ടി വെച്ചിട്ട് ആവിയേറ്റിട്ട് കടലക്കറിയായിട്ട് കഴിച്ചു.
ഓ അങ്ങനാ കടലക്കറി രാവിലത്തെയ ആന്നു ഓന്നു
ആ കട ഇവിടെ രാവിലെ പൂരിയും കടലക്കറി ആയിരുന്നു അപ്പോ ഞാനാണെങ്കി ആ ബാലൻസ് എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അ ത് എടുത്ത് ബ്രെഡും മായിട്ട് കഴിച്
ഉം മക്കൾമാരൊക്കെ എന്തേ?
അവള് ഇവിടെല്ലടാ അവള് ഞങ്ങളടെ അമ്മടെ വീട്ടിൽ വരെ പോയി.
ഞ്ഞിപം പോയി വിളിച്ചോണ്ട് വരണാ
ഇല്ല അമ്മ അവളും കൂടെ വരും വൈകുന്നേരം ആവുമ്പോഴത്തേക്കും. ഇത്തിരി കഴിയുമ്പഴത്തേക്കും ആ അവരിങ് വന്നോളും
ആ ഇങ്ങനെ ഞായറാഴ്ച ഞായറാഴ്ചണ്ട് രാവിലെ പോയത ഇന്നല്ല
എല്ലാവരും രാവിലെ അങ്ങോട്ട് പോയതാ കാപ്പിയൊക്കെ കുടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയതാ.
ആ ഇപ്പ ഇന്ന് ഇന്ന് അവടെ ആണ്ന്ന്
ആ ഇന്നവൾ
ീർ
പിന്നെ
ഞാ ഇന്ന രാത്രിയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാ അടുക്കളയിലൊക്കെ?
രാത്രിയില് ഇല്ലടാ പ്രത്യേകിച്ച് രാത് ലോന്നും ഇല്ല. ഞങ്ങള് ഉച്ചക്കത്തെ ചോറി ഇരിപ്പുണ്ട്. അപ്പൊ രാത്രി അത് കഴിക്കത്തതേ ഉള്ളോ
ആ ങ്ങാ ആ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ഉച്ചക്ക് ഉണ്ടാകുന്ന തന്നെ രാത്രിയിലും
ആഹ്
ചിലവര് ഈ ചപ്പാത്തിയും കഞ്ഞിയൊക്കെ
ആഹ സത്യം
എനിക്ക് പക്ഷേ ഒന്നാത്തെ കാര്യം മടി
ഉം സത്യവാ എനിക്കാണെങ്കി ഹ് ഇഷ്ടവാ രാത്രി ചപ്പാത്തിയൊക്കെ കഴിക്കുന്നു പക്ഷെ അത് ആ എന്തെങ്കിലൊണ്ടാക്കി തരുവാണെ കഴിക്കും.
ആഹു ആരെലും ഉണ്ടോ എന്തോ എന്തോസ് സാനോന്നീല് ആരെങ്കിലൊണ്ടാക്കി ക തരുമ്പോഴൊക്കെ നമുക്ക്
സത്യതാ നമ്മളായിട്ട് ഉണ്ടാക്കുമ്പോ നമ്മളായിട്ട്
ഭയങ്കര ഇഷ്ടവാ
പക്ഷെ എനിക്കത് വെട്ടുന്ന ഇഷ്ടല്ല
ആഹ എനിക്കും അതിഷ്ട അമ്മ ഉള്ളപ്പോ അമ്മ അമ്മ നമ്മള് മേടിക്കും കാരണം അമ്മ പത്ത് അഞ്ച് മിനിറ്റിനുള്ള അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഞങ്ങടെ അമ്മക്ക് ആ മീൻ വെട്ടാൻ പക്ഷെ എനിക്ക് ഞാൻ അരമുക്കാ മണിക്കൂർ ഇരുന്ന് കൈയും കാലും എല്ലാം മുറിക്കും
ഉം ഇവിടെയും ഇവിടെയും അങ്ങനെ തന്നാ
ഷ്ടാണെകില് നമ്മള്ത് വെട്ടാനുളള മടി കൊണ്ട് മേടിക്കതിലാ
ഇവിടെയും അങ്ങനെ തന്ന മെനങ്ങാന്ന് ഇവിടെ മങ്കടയായിരുന്നു അപ്പൊ അത് വറുത്തരച്ച കറി വെച്ച അത് നല്ലതായി ുന്നറി അമ്മ വെട്ടി അമ്മയുടെ കൈയും മുറിഞ്ഞ്
അമ്മ വരൂല്ലോ അപ്പൊ അമ്മയെ കൊണ്ട് വെട്ടിക്കാന്നും പറഞ്ഞോണ്ട്
സത്യം നമ്മുടെ അമ്മമാരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ത്തോളം നമുക്ക് അങ്ങനെയൊക്കെ ഒരിതുണ്ട് അല്ലേ ഞാൻ എപ്പോഴും അതിങ്ങനെ ചിന്തിക്കും നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമുക്ക് എന്ത് കാര്യം ഇപ്പൊ ആ മീൻ വെട്ടണം ആ അമ്മ വരുമ്പോ ജയിക്കാം അല്ലേ നമ്മുടെ അമ്മായിയമ്മയോട് നമുക്ക് പറയാൻ പറ്റും അധികാരത്തോടെ അമ്മേ വെട്ടിത്താ അലേ അമ്മേ അവരും നമ്മളെ കൊണ്ട് ചെയയിക്കാൻ നോക്കി ഹും ആ ആ സത്യം എങ്ങനെ പണി വെച്ച് തരാ
നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് ഇല്ലാത്ത അസുഖങ്ങള് കാണത്തില്ല
സത്യവാ സത്യാ പറഞ്ഞേ
അമ്മയില്ലെങ്കിൽ എല്ലാം ശടപട ശടപടേൻോഊൂഊഊഊ ജോലിയെല്ലാം പെട്ടെന്ന് തീർക്കും എല്ലാം പക്ഷെ അമ്മ ഉണ്ടെങ്കി ഞാൻ മാറി ഒരു മൂലക്കെ ഇരിക്കു
ആ ഇവിടെ അങ്ങന തന്നാ ഇവിടെ ഞാൻ എന്താവാ ഞാനും അമ്മയും മോളും എന്റെ അനിയത്തിയ വീട്ടിലുള്ളത് അവ ഞാനാന്നെങ്കി താമസിച്ചാ മിക്കാറും ദിവസങ്ങൾ എഴുന്നേക്കുന്നത് തന്നെ അമ്മ ഉണ്ടായോണ്ട് ഇന്ന് രാവിൽ ഞാൻ എഴുന്നേറ്റ് അടുക്കളെ ചെന്നപോണ്ട് അമ്മ കടലക്കറില്ലാം ശരിയാക്കി വെച്ച് ചായ ഇട്ട് വെച്ച് പിന്നെ ഞാൻ ചെന്നിട്ടാണെങ്കി ബ്രെഡ് ഇതാക്കി ഞാനങ്ങ് കഴിച്ചു രാവിലെ എനിക്ക് ഭയങ്കര വിശപായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കൊറെ കഴിഞ്ഞപ്പ അമ്മ ആഹ
ആ പറഞ്ഞോ
അല്ല കൊറ കഴിഞ്ഞപ്പത്തെ അമ്മ എനിക്ക് പൂരി പരത്തിത്തന്ന് അപ്പൊ ഞാൻ അവിടെന്ന് ഉണ്ടാക്കി എന്നിട്ട് രണ്ടൂനെ എണ്ണം ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടന്ന്ങ്ങ് പോയി ഞാൻ പിന്നെ ഒരു ഒരു പൂരി പിന്നെ അമ്മ അമ്മ അവൾക്ക് കഴിക്കാനൊക്കെ എടുത്ത കൊടുത്തെ
നമ്മടെ അമ്മയുണ്ടെങ്കി നമ്മുക്ക് ഇപ്പ നമ്മള് ചെയ്തില്ലേലും അമ്മ ചെയ്ത്
ചെയ്യൂ എന്നുള്ള സത്യ വടാമ്മ ഉണ്ടെങ്കി നല്ലതാ അത്
ഇതിപ്പോ ഇവിടെ ഞങ്ങളടെ വീടിലെന്ന് വെച്ചാ അമ്മ വേറൊരുത്തത്ത് ജോലി ചെയ്യുവ
ആ
വീടി ഞാനും അച്ഛനും മാത്രേ ഉള്ളൂ അപ്പം അമ്മ ഇങ്ങനെ ഇടയ്ക്കിടക്ക് വരുത്തയള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോഴാ നമുക്കങ്ങ് ക്ഷീണവും അവശതയും
ആ സത്യവാ
ഈ ഇള ഇന്ന് രണ്ട അമ്മ പോയിട്ട് ഇപ്പോ രണ്ടൂന് ദിവസേ ആയതേ ഉള്ളൊ അപ്പോ അമ്മ വീട്ടിൽ നിക്കുമ്പോ നമ്മള് ഉറക്കത്തിഎണ്ണീട്ട് വരുമ്പോഴേ കപ്പിയും ചോറും കറിയും എല്ലാം റെഡിയവും
ആ
അങ്ങനെയൊക്കെ അമ്മ പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മക്ക് നാളെ എന്തോ ഉണ്ടാക്കണം അച്ഛന് ചോറ് കൊടുത്ത വിടണല്ലോ രാവിലെ ഇണ്ണിക്കണല്ലോ കുഞ്ഞു മക്കൾ മക്കളുള്ള വീട് അവരെ സ്കൂളിൽ വിടണല്ലോ എന്നുള്ളൊരു
ഉം അയ്യോ ആന്ന് ആന്ന് അതൊരാ രാവിലെ എഴുന്നേറ്റക്കവറ്റകുടെ പുറയലോടുന്നാണ് ഏറ്റവും വലിയ കഷ്ടം പല്ലതേക്ക് രാവിലെ ചില ദിവസങ്ങള് നേരത്തെ കടന്ന് ഉറങ്ങുവായാണെന്ന് നമ്മൾ വിചാരിക്കുക എന്നാ ഹോംവർക്ക് അവള് രാവിലെ എഴുതട്ടെന്ന്. ഇത് രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് നമ്മൾ എഴുതാൻ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടുക്കളയൽ പോകുമ്പോഴത്തേക്കും കാണാം അന്ത എഴുതാം വയ്യ യ്യോപിന്നെ പല്ല് തേപ്പിക്കാൻ പൊറേലോടണം കുളിപ്പിക്കാൻ പൊറേടണംലോ ഒരുക്കാൻ നമു വട്ടാകും നമുക്ക് അവര് പോകുന്നെണ്ണം വരെ നമ്മള് കിടന്ന് പ്രാവേറും
നമ്മള അടുക്കളയില പണി ഒതുക്കണം ഈ കുഞ്ഞുങ്ങള പുറകലും നടക്കണം.
ഞൻ അമ്മയുടെ തമ്മ അമ്മ പറഞ്ഞു എന്റെ പൊന്നെ എന്നെ നിങ്ങൾ ഇവളെ ഏപ്പിച്ചിട്ട് പോവല്ലേ ഇപ്പൊ അമ്മയുടെ അച്ഛൻ സുഖമല്ലണ്ട് അമ്മ അ ല്ലാരുന്നു. അപ്പോഴും അമ്മ പറഞ്ഞു എന്നെ ഏപ്പിച്ചിട്ട് പോവല്ലേ എന്ന ച്ചിട്ട് പോവല്ലേ ഞ കാരണം അമ്മ മെനങ്ങിയാന്ന് ഇവിടെ വന്നപ്പോ അമ്മ കണ്ടു ഇവളമായിട്ട് ഞൻ കിട ന്ന്ഓടുന്നത്.
പ്രത്യേക കുഞ്ഞു ഒരുവിധം അറിയാറായ പിള്ളോരണെ നമുക്ക് പിന്നെ വഴക്ക പറഞ്ഞിട്ടണങ്കിൽ
ആഹ ഒരുവിധം അറിയാറായ പിള്ളോരണെങ്കിൽ തന്നെങ്ങ് ങ്ങിക്കോളും ഇത് അഞ്ചു വയസ്സേ ഉള്ളൂ അപ്പൊ നമ്മള് തന്നെ ഒരുക്കണവളെ ഒന്നും തന്നെ ചെയ്യൻ അറിഞ്ഞൂടാ ഉം ഇവകാണെങ്കിൽ നല്ല മുടിയുണ്ട് ഇവകണെങ്കി നല്ല മുടിയുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ മുടി ഉണക്കുന്നതും വലിയ പാട ഇവിടെ അത് ഉണക്കുന്ന സംഭവം വെച്ചിട്ടാണ് അത് ഉണക്കി തലയിൽ ഇതൊക്കെ വെച്ച കൊടുത്ത്
രാവിലെ കുഞ്ഞുങ്ങളുടെ തല നനക്കരുതല്ലേ
അ രാവിലെ ഞാൻ നനയും കാരണം ഇവിടെ ഇതണ്ടടാ ഡ്രൈയർ ഉണ്ട ഉണക്കാനായിട്ട് ആഹ് അപ്പ അ ഉണക്കുന്നേര് ചടങ് ഇളണെ കുറച്ച് ചൂടിക്കുമ്പൾ പിള്ളേർക്കൊരു ബുദ്ധിമുട്ട് ട്ടല്ലേ അപ്പൊ ഇവള് കൊറച്ച നേരം ന്നിട്ട് ഇവള് കിടന്നങ് തലയിട്ട്ങ് ഇളക്കങ് നമ്മളന്നേരം കിടന്ന് വെ പ്രളപ്പെടുവാ ഇവളെ പറഞ്ഞു വിടാ നായിട്ട്.
എത്ര നേരത്തെ എണ്ണീറ്റ് ആഹാരവും ആക്കണം കുഞ്ഞുങ്ങളെ പോ ഇവര് വിളിച്ച ഉണത്തുന്നത് തന്നെ വലിയ പാടാ
എത്ര നേരത്തെ എണീറ്റാലും ഇവര് ഒര ആ അവസാന നിമിഷം ആമ്പോഴത്തേക്ക് നമ്മള് കിടന്ന്പ്രളപ്പെട്ട് ഇങ്ങോട്ട് വ മോള അങ്ങോട്ട് വ മോള ചില ദിവസങ്ങള ന നമ്മൾ അടിച്ച് അടിയൊക്കെ കൊടുത്തിട്ടാണ് റെഡിയ ആക്കുന്നത് ഇപ്പൊ ന കരഞ്ഞമുഖം മൊത്തങ്ങ കുളവാക്കും ഒരുക്കുമ്പോഴത്തേക്ക് ആ അപ്പൊ നമുക്ക് നമ്മള് കണ്ണെഴുതാ അടി കൊടുക്കും നേരെ നിക്കടിന്ന് പറഞ്ഞ അടി കൊടുക്കുമ്പോഴരിക്കും അടു ത് കണ്ണെഴുതുയിരിക്കും അപ്പൊ ഇതില ക കരഞ്ഞൊണ്ടിരിക്കുമ്പോ നു കണ്ണെഴുതാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാ
ഇതെല്ലാം വിട്ട് കഴിയുമ്പോ ഒരു സമാധാനമ
പിന്നെ നമുക്ക് സമാധാനത്തിൽ സ്വസ്ഥമായിട്ടരുന്ന്. എന്തുവാ കഴിക്കാനും ഉണ്ടാകാം നമുക്ക് കഴിച്ച് തുണിയൊക്കെ കഴുകണമെങ്കിൽ കഴുകിയിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുക ആ സ് സ്ഥയിട്ട് നമുക്ക് ഇരിക്കാം.
ജോലിക്കൊക്കെ പോയി കഴിയുമ്പോ എല്ലാരും ഇപ്പ ചേച്ചിക്ക് കൂടെ ജോലി ഉണ്ടെങ്കി പിന്നെ
എനിക്ക് ജോലി ഉണ്ടായിരുന്നടാ. ജോലിയൊക്കെ ഞാൻ ഇങ്ങനെ വിട്ടിട്ട് നിക്കുവരുന്ന്. കാരണം ഇവളെ നോ ആ അതാ ഇവളെ നോക്കണ്ടൊണ്ട് പിന്നെ ഇവളെ നോ ണെങ്കിൽ നമുക്ക് ജോലിക്ക് പോയാ നടക്കത്തില്ല ഒറ്റ ചെയ്യില്ല എന്റെ പൊന്നോ ഭയങ്കെര ബുദ്ധിമുട്ടാണ് എവളാണെങ്കി എന്നെ വിട്ട് ന ക്കത്തൂല്ല. ആഹ്.
അപ്പം കുഞ്ഞ് അഞ്ചു വയസല്ലേ ആയോള്ളു. കുഞ്ഞിന്റെ മുതല അമ്മേയുടെ
ആഹ് അതാ അതാടാ പിന് പിന്നെ വീട്ടിൽ ഒറ്റക്ക ഒള്ളോ? അന്നേരം
ഇപ്പ ഞാൻ മാത്രേ ഒള്ളു ഇപ്പ അനിയത്തി ഉണ്ടായ്ര്ന്ന്. ഇപ്പ ഞാനും അനിയത്തിയും കൂടെ അവിടെ കടയിലൊക്കെ പോയിട്ട് വന്നത്.
ആഹ് നല്ലേ. ചോറും കറിയൊക്കെ തന്നെത്താൻ വെക്ക് ക്ക്വ വീട്ടില് വെക്ക്വല്ലയാ?
ഇതൊന്നും ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലാ ആദ്യ ഒന്നും. ഞങ്ങള അമ്മ ഒന്നും പഠി ഒന്നും പഠി പ്പിച്ചിട്ടില്ലാ ഞങ്ങളെ
ആഹ്
സ്വയം ചെയ്യുന്ന അല്ലാതെ ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പി
ചെയ്ക്കത്തില്ല. ആഹ് എന്റെ അനിയത്തി അതുപോലെ ന്നെ ഇവിടെ ഉം
പ്പം അനിയത്തി ആയാലും അവക്ക് ഒന്നും അറിയത്തില്ല. ഞങ്ങൾ പിന്നെ സ്വയം ഒറ്റ ക്ക് നിന്നപ്പോ നമ്മൾ ഉണ്ടാക്കൊണോ ലോ ഇന്നുള്ള ഇതായപ്പം മൊബൈലിൽ നോക്കി ഉണ്ടാക്കും ആദ്യം ഒരു വട്ടം നമുക്ക് ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞ പിന്നെ നമുക്ക് കുഴപ്പൊല്ല. ഇന്ന് എനിക്ക് ഇ ചിക്കൻ കറി ഇന്നും വെ ൻ വെറ്റില്ല ഇന്നലെ ഞാൻ ആദ്യയിട്ട് ചിക്കൻ കറി വെച്ച് മൊബൈലിൽ നോക്കി
അത് കൊള്ളായിരുന്നോ?
കൊള്ളാന്ന് പറ്ഞ്ഞച്ചൻ കഴിച്ചു. കൊഴപ്പ ഇല്ലായിര്ന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലേ ആ രുന്നു.
അമ്മടെ അമ്മടെ കൂടെ ഇരുന്നു വളർന്ന കുഞ്ഞു പ്രായം തൊട്ടെ അപ്പൊ എന്റെ അമ്മ അമ്മൂമ എന്നെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കും. അതുകൊണ്ട് എനിക്ക് എല്ലാ കറികളും. അറിയാം ബിരിയാണി വരെ ഞാനുണ്ടാക്കും.
ഒരു സത്യം പറഞ്ഞാ ഒരു ബിരിയാണി ഒന്നറിഞ്ഞൂടാ ഈ. ഒരു മോര് കാച്ചാ പോലും അറിയത്തില്ലാര്ന്നു. എല്ലാം പിന്നീട് പഠിച്ച് സ്വയം പഠിച്ചതാ.
അത് നമ്മൾ ബുദ്ധിമുട്ട്റിയുന്ന എപ്പോഴാണോ നമ്മള് കല്യാണം കഴിച്ച വീട്ടിൽ ചെല്ലത്തില്ലയോ. ആഹ് വീട്ടി ആഹ് കല്യാണം കഴിഞ്ഞാ വീട്ട് അഹ്
സത്യായിട്ടും ഞാൻ മൂന്ന് വർഷം കഴിഞ്ഞു ഇപ്പ അത് ഞാൻ പിരിഞ്ഞ് നിൽക്കവെ
ആ നല്ലോ കല്യാണം കഴിച്ച ആ വീട്ടിൽ ചെല്ലുമ്പഴാണടാ നമ്മള ആ ബുദ്ധിമുട്ട് മൊത്തം അറിയുന്ന. എന്ന് വച്ച കഴിഞ്ഞാല്. ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തവരാണെന്ന്ണ്ട് അമ്മായി അമ്മ മൊത്തത്തി നമ്മളെ പൊരിക്കും. ഏഹ് അറി ഉണ്ടാക്കാൻ അറിയാവുന്നവരാണെന്നുണ്ടെ ഇവര് നമ്മടെ തലേ വെച്ച് എട്ടി തന്നിട്ട് ഇവരങ്ങ് പോകും.
അത്രയും നാള് നമ്മക്ക് പണിയാ.
ആഹ് അപ്പഴത്തേനും നമ്മളാണെങ്കി എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാം ഉണ്ടാക്കാൻ അതുകൊണ്ട് അവരെല്ലാം എ ന്റെ തലേല് ഏല്പ്പിച്ചാത്. അപ്പൊ ഞാനത് ചെയ്യാതിരിക്കാൻ നമുക്ക് നിവർത്തിയില്ലല്ലോ. എല്ലാം ചെയ്യുവാര്ന്നു. കുഞ്ഞ് ആയ സമയത്തും, കുഞ്ഞ് വയറ്റിലായ സമയത്തും എല്ലാം ഞാൻ തന്നെ ആയിര് പെട്ടെന്ന് ചെയ്യുന്നത്. ഇവരാണല് മടിച്ചിയാണ്. എന്തോടാ ആഹ് ശ് ശെരിയണ് അയ്ശരി
ശെരി ശെരി